ഉ എന്താ പണി ഓ
ഹ്‌ഹും പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനിരിക്കുവാ അവടെ ഉം അവിടോ
ഇവിടെ പണിയൊക്കെ കഴിഞ്ഞോണ്ടിരിക്ക്ന്ന് മഴ പെയ്താ ർന്ന് പയന്തരാ ഉം അപ്പൊ അതൊക്കെ എടുത്ത വെച്ച് പിന്നെ രണ്ടാമത് പോ വെയിലൽ ഇറച്ചപ്പോേ
ആ ആാ ഹ മനുഷ്യനെ മെനക്കെടുത്തുന്ന ഒരു മഴയ അല്ലോ ഒന്നി ഒന്നീ പെയ്യുവാണെങ്കിൽ നല്ല പോോലെ പെയ്യണം ഇത് അതും ഇല്ല ഹ് ഹ് തുണിയ ഓണങ്ങ ത്തില്ല പാത്രങ്ങൾ ഉണങ്ങുന്നില്ല എന്ത് ചെയ്യ
ആഹ
കുക്കിംഗ
ച ഇല്ല ആയിക്കൊണ്ടിരിക്ക്ണോള്ളൂ രാവിലെ ഉണ്ടാക്കി നേട്ടനൊക്കെ ചോറ് കൊണ്ടാകാൻണ്ടായിരുന്നു അപ്പൊ അവർ അതൊക്കെ ആയി അപ്പൊ ഞങ്ങള് പിന്നെ ഞാനും അമ്മയുണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടാമത് വൈകുന്നേര ത്തേക്കും കൂടെ ഉണ്ടാക്കലാ
ആണല്ലേ രാവിലെ വെക്കില്ലേ ഒന്നിച്ച് വെ
ഏ ഏ ഒന്നിച്ചു വെക്കില്ല അത് കേടന്ന് പോവേ തണുത്തും പോവും മറ്റ ചൂടു ഉണ്ടാവല്ലോ കുറ ച്ചെ അടുപ്പത്തിട്ട്ണ ചോ അരി അടുപ്പത്താ ആ ആയിട്ടില്ല്യ ഉം കറി പിന്നെ കൊറച്ച് കയിഞ്ഞിട്ടേ വെക്കുള്ളൂ മീൻ കിട്ടിയാ വെക്കും അല്ലെ വൈകുന്നേരം പിന്നെ മീൻ വേണം
ആഹ ഹ ഹാ മീൻ കിട്ടിയില്ല
മീൻ കിട്ടീട്ടില്ല മീൻകാരൻ വന്നില്ലായിരുന്നു അമ്മ ഞാൻ മോളുണ്ട് നഴ്സറി പോയപ്പോഴേ അവളാക്കാൻ പോയതേന്ന് വന്നപ്പോ അമ്മയോട് മീ ൻ വന്നോന്ന് ചോയ്ച്ചപ്പ ഇല്ല്യാ കണ്ടീല്ല്യാന്ന് പറഞ്ഞ്
ഇനി എപ്പം കിട്ടും
ആഹ് ചിലപ്പോ വരലുണ്ട് ഒരു ഉച്ച നേര ത്തൊക്കെ ഒരാൾ വരുല്ണ്ട്
ആണല്ലേ ആ ആ ആഹ് ഇവിടെ എല്ലാം കഴിഞ്ഞു രാവിലെ ലെ മീൻ കിട്ടി മത്തി അത്യാവശ്യം വലിയ മത്തിയായിരുന്നു അത് കൊറച്ചെടുത്ത് കറിയും വെച്ച് കൊറച്ച് ച്ചെടുത്ത് വറ്ത്ത് ഉം പിന്നെ മത്തങ്ങ
ആഹ് മത്തന് ആ ഇത് മത്തൻ തേങ്ങ അരച്ച് വെച്ച് ച്ചിട്ട്ണ്ട് ഉം പിന്നെ ഉപ്പേരിയൊ ക്കെണ്ട്
ആന്നല്ലേ അതാ മീന് മസ്റ്റ് ആണല്ലേ എന്തില്ലെങ്കിലും കൊഴപ്പല്ല മീൻ ഹഹ്
കറീണ്ട് ന്നാലും മീൻവേണ്ടിതാ അപ്പ് ഞ കിട്ടോ അറീല്ല നോക്കട്ടെ
ആഹഹ ഹാഹാഹാ അല്ലെങ്കിൽ വെല്ല മുട്ടയെന്തെങ്കിലും ഉണ്ടെങ്കി ഉച്ചക്ക്ര്ന്നങ്ങ്ങ്ങനെങ്ങഡ്ജസ്റ്റ് ചെയ്യണം
ആ അങ്ങനൊക്കെ ഇന്നല് ങ്ങനെയന്നുന്ന് ക്രോസ്സ് ചെക്ക്യ്യണം
ആഹഹഹ എങ്കിലും മീൻ്റിച്ചിരി ചാറെങ്കിലും കിട്ടിയില്ലേ ഒരു തൃപ്തി ഇല്ലല്യോ ന്തോ ഒരു കൊറവ് പോല ഹ് ഹ് ഹ് പിന്നെ നല്ല മടിയായിര്ന്നോ ല്ല മഴയൊണ്ടായിര്ന്നോ
ഇല്ല്യ കൊറച്ചേ തുള്ളിട്ടൊണ്ട് പൊത്പ്പും വിരിയൊക്കെട്ത്തോണ്ടേ നനഞ്ഞങ്ങെനെ ചിക്കിയാ യ്യുലെല്ലോ അ കൊക്കെട് ക്കള് അതൊക്കെണ്ടായിര്ന്ന് ളാണ് മഴെയ്തെ ക്കെ എട്ത്ത് വെച്ച് നഴ്സറിപോയി വന്ന് തൊക്കെ എട്ത്ത് വെച്ച് ഴിഞ്ഞ് താന്നപ്പം വെയില് വെര്ണ് ആ പിന്നെ അക്കൊന്നും കൂടോയോ അകത്തൊന്നുണ്ടായില്ല്യ പൊറ തേക്ക്പോണം ഉം ഉ എല്ല് തൊഴിലെ ഞങ്ങളിത് ല്ല വേറെരാളെ തൊടിയ അവ്ടെകൊണ്ടോയിടണെന്നൊക്കെ ആ അ പ്പോ അവ്ടെ കൊണ്ടോയിട്ടോണ്ടിരിക്ക്യാ
ങാ ങ്ഹാ ഹാഈ മഴ പെയ്യുമ്പോ ഈ തുണിയൊണൊക്കലാവും ഒന്നാമത്തെ
ആഹ മോഡില് റൂമൊക്കെഉണ്ട് പക്ഷെ അവിടെന്ന് ചിക്കിടാൻ കഴി ഞങ്ങക്ക് ചെറിയ ഇതാക്കാണ് ഹോളൊക്കാണ് അപ്പൊനെ മക്കൾ തന്നെ ഉണ്ടാവ മൂന്ന് മക്കളുണ്ട് അനിയനും അനിയന്റെ മക്കളും ഞങ്ങളും എന്റതും അഹ് മൂന്നാള്ണ്ട് അപ്പോ ആഹ് മൂന്നാള ഇടണതൊക്കേ ചെറിയ മക്കളു ആണ്. എന്റെ മോക്ക് മൂന്നര വയസ്സായി പിന്നെ വൽ ആങ്ങളയച്ചന്റെ കുട്ടി ക്ക് ഒന്നിന് നാലു വയസ്സ് ഒന്നിന് ആറു വയസ്സ്.
ആഹ് ഹാ ഹാ ഹാ അതാ ഒര് ഒരു ദിവസം തന്നെ അവടെ തന്നെ തുണി കാണുവല്ലോ ഒര്.
ആഹ് അപ്പൊ ഓരതന്നെ ഇണ്ടാവും കൊറേ. എന്നട്ട് പ റ്റില്ല വേറൊന്നെടുത്ത് കാണാരു പരിപാടി ഇപ്പ നഴ്സറി പോണേണ്ടൊരു ആശ്വാസത്തി നിക്കാ.
ആണല്ലേ വീട്ടി നിക്കുന്നോണ്ട് ഇങ്ങനെങ്കിലും ഒണക്കാൻ സ്കൂളി പോയി കഴിഞ്ഞ എന്ത് ചെയ്യും യൂണിഫോമൊക്കെ ഒണക്കണ്ടെ.
ആഹ്
പിന്നെ എന്താ രാവിലെ എന്തുവാരുന്നു കാപ്പി അവിടുത്തെ?
ഉം ദോശ
ദോശ ദോശയും ചമ്മന്തിയാണോ?
ആണോ അത്കൂട്ടി കഴിച്ചോളൂവോ
ഓ മക്കളൊക്കെ കഴിച്ച് നെഴ്സറി പോയി രണ്ടാളും പോയിന ശരികും - ഞ ഒരാളെ ഇവിടെണ്ട് ഫോണില് നോക്കി
ആഹ അത് അത് മതിയല്ലോ ഫോൺ ഉണ്ടെങ്കി വേറെന്നും വേണ്ടാലോ
ആ കൈമ കണ്ട് കണ്ടി കിന്തടെ അപ്പൊ ദേ ചിക്കിട്ട് വന്നാ പിന്നെ ഒക്കുന്നരി കൊടുക്കാലും
ആ അതെ ആ ബാക്കി തൂക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞോ
ആ അത് രാവിലെ തന്നെ കഴിഞ്ഞു.
അത് രാവിലെ ആ അത് വലിയ ആശ്വാസം കുക്കിങ്ങ് എല്ലല്ലോ പണി അതെ കുക്കിങ്ങ് അല്ലല്ലോ പണി ഇതൊക്കെയാണല്ലോ പണി കു കുക്കിംഗ്‌ പിന്നെ നമ്മളെ അടുക്കളലോട്ട് കേറിയ പ പെട്ടെന്ന്ങ്ങെ ആവല്ലോ
അതും എന്താ അനിയന്റെ ഉം ഓരമം മ് ഉണ്ടായി നിന്ന് അപ്പോ ഓളും ഞങ്ങൾ കൂടെ ഉള്ളോണ്ട് പ്രശ്നല അപ്പ ഓള് അടുക്കളേത്ത് ഇട്ത്തപ്പ ഞാൻ വേം തൊടയ്ക്കലും അടിച്ച് വാരലും തുടക്കലും ക്ക്ന്നാ മക്കള് വരുമ്മം കുഴപ്പല്ലല്ലോ ഒണങ്ങിക്കോളൊല്ലോ
ആഹ ഹാ ഹ
അപ്പോര് ഓള് പോവേം ചെയ്ത് ഓക്ക് പി എസ് സി ക്ലാസിന് പോവൽണ്ട്
അതെ ആ ഹാ ഹ ഉം ഒരാളു ഉള്ളത് കൊണ്ട് വല്യ ഉപകാ രഅല്ലേ
ഹാ ഓര് വടെ ഇല്ല്യേന്ന് ഓര്ന്നലെ വന്ന നിക്കാൻ വേണ്ടി പോയതേർന്ന് ഓർക്ക് സ്കൂളൊർ ക്കാനാവുമ്പോത്തിനേക്കെ നിന്ന് പോരാൻ വേണ്ടിട്ട് പോയി വന്നാ ഇന്നലെ ഒരുമിച്ച് പോവലില്ല ഞങ്ങള് പിന്നെ ഓ പോയിക്കഴിഞ്ഞാ പിന്നെ അമ്മ ഒ റ്റയ്ക്കാവും വടെ അമ്മയേട്ടമാരും രണ്ടാളു ഒ റ്റയ്ക്ക് ആവുമ്പം ഒരാൾ എന്തായാലും വേണം
ആഹ് ആഹ് ആഹ് ആഹ്
അവിടെയോ?
ഇവിട് ഇവടെയും അച്ഛനു അമ്മയൊക്കെയിണ്ട് ഉം ഉം ആ പിന്നെ ഇവിടെ ഇപ്പ നാ മഴയൊക്കെ തോന്ന് ഒരു തെളിഞ്ഞ അന്തരീക്ഷം തുണിയെല്ലാം രാവിലെ കഴിയിട്ട് ഒണങോ ഇല്ലയോ എന്നുള്ളത് അറിയ ഇതിലെല്ലാം കഴിയാശ് യിൽ ഇങ്ങനെ വിട്ടിട്ടുണ്ട് ഹിഹി ഇപ്പൊന്ന് ചെറുതായിട്ട് തെളിഞ് നിക്കുവാ ചെലപ്പോ കൊറച് കഴിയുമ്പോ അങ്ങ് മാറും വന്നല്ലേ ആ ഹാ ഹാ ശരി മഴ മഴ പെയ്തിട്ടും വലിയ തണുപ്പ പൊന്നു ഇല്ല പിന്നെ അന്നേരാ ആ പെയ് യ്യുമ്പോൾ ഉള്ള ഒരു തണുപ്പേ ഉള്ള് അത് കഴിഞ്ഞ് പിന്നേം ചൂട് തന്നെ
നല്ലൊരു ചൂടുംപൊകെട്ക്ണ് ഉള്ളിലൊന്നും നിക്കാനെ വെയ് കയ്യൂല ഫേൻ വേണം
ആ ആണ്ലെ ആ ഹാ ഹാ അതാ അവർക്കൊന്നും ഫാൻ ആ ഫാന്ല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ എന്ന്ച്ചാ അവര് ജനിച്ചു വീഴുന്ന തൊട്ടേ അയിന്റെ കീഴ് കെടന്നല്ലേ വളർന്നേ ഹി ഹി
ഇക്കണ്ട ഏ ആങളകെ എ സി ൻ്റെ പണിയാ എ സി മെകാനിക് പോലെ അപോ അവൻ പറയാണ് സാഹിപം വല്ല്യ വീട്ട്ലാ എല്ലോട്തും എ സി
ഹ ഹ അത് ശരിയാ അത്രയ്ക്കും ചൂടല്ലായിരുന്നോ എന്തിന് പറയണം മണ്ണിനടിയ്ന്ന് പാമ്പ് വരെ വെളിയിൽ വന്നില്ലേ ഹി ഹി അപ്പൊ ആ ചൂടൊന്ന് ആലോചിച്ചു നോക്കിയേ എത്ര പേരെ ഈ വർഷം തന്നെ പാമ്പടിച്ചു മരിച്ചല്ലേ ഇത്രയും നാളിനകം ഈ വർഷം ആ ഇ ഇത്രയും പാമ്പ് കടി മരണം കേക്കുന്നെ അതും കൂടുതലും പിള്ളേര് അതാ അപ്പ അതിന് വേണ്ടി ചൂടായി ആയിട്ടാല്ലേ അത് വരെ ഇറങ്ങി വന്ന അപ്പ നമ്മ പറയണം ഹ് ഹ് മ്മ്ഹ് അവിടെ എങ്ങനെ ആ ശല്യൊക്കെ ഉണ്ടോ
ആവിടെത്തായ വത്ത ഉണ്ടായി ആക്ക ഡ വന്നണ് ഇങ്ങനെ തവള ഉണ്ടായിട്ടേ പൂച്ചകള ഉള്ളതൊണ്ട് പിന്നെ പേടിക്കാല്ല പൂച്ച കണ്ടായി തിൻ
ആ ഹാ ഹാ
പൂച്ചണ്ടായിരുന്നു വിടെ തറവാട്ടിലെപ്പൊഴും പൂച്ച ഉണ്ടായിരുന്നുണ്ട് മൂന്നാല് പൂച്ച പൂച്ചകളുണ്ട് അപ്പ അത് ങ്ങെനെ നോക്കൂപ്പൊഴുങ്ങെനെ ഇതേ വന്നാലൊക്കെ അല്ല ഞാൻ ശ്രദ്ധിച്ച് നിക്കാണ് ചെയ്യ തട്ടി കളിക് ക്കൊക്കെ ചെയ്യോ അയിനെ കണ്ടയ്ഞ്ഞാല് ഒമ്മുക്ക് വേം കാണാം ഉം വെറഗനല്ല ഒന്നണ്ട് നോക്കിക്കാണെങ്കില് ഞങ്ങള് നോക്ക ചെയ്യാ ടോർ നോക്ക ചെയ്യ എന്തേലും ഉണ്ടോ അറിയില്ലല്ലോ മ്മ്ഹ്
പിള്ളേരെ കാര്യം അവരെ വെളിയിലോട്
ആ ഓര് മൂന്നാളും ഒരുമിച്ച പുറത്തിങ്ങൊതൊക്കെ
ആ അതാ അവര് നമ് അതവര് ശ്രദ്ധിക്ക ത്തില്ല അവരീ പാമ്പ് ഒണ്ടെന്നുള്ള വിചാരോം അങ്ങനെ ഇല്ലല്ലോ അവര് കളിക്കയും പുല്ലിന തോയി കൈയിട്ട്തൊക്കെ ചെയ്യുമ്പം അറിയില്ല പുല്ലൊക്കെ എവിടായിരിക്കുന്നേന്ന്
ഉം ഉടനെ ഓട്ടടക്കുന്നമാരി ച്ചതാ മറ്റെ പാമ്പ് വന്നിട്ട്
ഉം ഹ് ഹ് ഹും തുണിയെല്ലാം വിരി ച്ചോ
ഓ കഴിഞ്ഞു ഹ്
കഴിഞ്ഞില്ലേഹ് ഒത്തിരി ദൂരം പോണോ
ആ കൊറച്ചണ്ട് കയറാണ്ട് റോഡ് മന്നപ്പുറ സൈഡിലേക്ക് ക്കാ മ്മ് വണ്ടി പോം ആഹ് ഓടിപ്പോയിട്തൊണ്ട്ര
അതേന്നൊരു ജോലി
അഹ് ശോ ഒരു സൽഒ ഒക്കൊരു സൽ സലത്താവും പ്രശ്നല്ല ഒക്കൊരു സൽത്താവുമ്പോ ഒക്കണ്ട് വാരിട് ത്താ മതിയെന്നു ക്ക് മറ്റേ ഒന്ന് മുറ്റത്ത് കുറച്ചെന്തെങ്കിലും അവ്ടെ അപ് ഇപ്പോൾ തോർച്ച അങ്ങട് ഇങ്ങ്ടൊക്കെ ആകുമ്പോ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടുത്തെടുക്കണോ അവിടുത്തെടുക്കണോ എവിടുത്തയൊക്കെ എടു ണംന്ന് ആലോചിച്ചിട്ടാ പിന്നെ കൊറച്ചേരം
ഇതിപ്പോ ഒരാള് തന്നെ ഓടിപ്പോയി എടുക്കണ്ടേ അ ത്തിന് പകുതി നനയും നമ്മള് മഴ കാണുമ്പഴത്തേന് ഓ എറങ്ങി ഓടും
നേരത്തെങ്ങനെട്ത്തെച് ചാരിപൊതിനെ പകുതി എടുത് ദേൻ പിന്നെ ത്ത് രൂട് ചാറിയ്‌ഞപ്പൊ ഓ കൊർച് കൂടിട് ത്ത്ണോം പിന്നെ നല്ലോണം പെയ്യലൊട്ങ്ങി പൊ പൊ കിട്ടുണ്ടെയ്‌ഞ് അതൊക്കെ എടുത്തുണ്ടോന്ന് ഇവിടെന്ന് കൊർച്ച് ഴിഞ്ഞപ്പതാ വെയ്ലൊ ക്കിം
അതാണ് മൻസ് മനക്കെടുത്തുന്ന മഴയാന്നെന്ത് ചെയ്യാന
ആഹ്
ഇനി എന്താ അടുത്ത പരിപാടിന്ന്
അട് ഞ്ഞി രണ്ടരാഉ മ് നൈസറീക്ക് പോവാണ്ട് ന്നവ്ടെ നാളൊരു ആ നാളരു പ്പ ജോലിണ്ട് നൈസെറീ എക്സിബിഷൻ ണ്ടാവുലെ പ്പൊ കുട്ട്യളെ ന്തൊ അവിടെ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ട് ചെല്ലാനൊക്കെ പറഞ്ഞ അപ്പ ഞാന് ഇവിടെ പെയിന്റ് മ് ന്താ കുപ്പില്ലേ ബിയൻ കു
ആഹ ആ
ആ വോട്ടില ത് കുറച്ചത്ണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് കൊടുത്തു ടീച്ചറെ കയ്യിയില് അപ്പൊ നാളെ അയിന്റെ പരിപാടി ആയിട്ട് ഇന്ന് രണ്ടര ആകുമോ വരുമോന്ന് ചോദിച്ചു ടീച്ചറ് ഒത്തക്ക് ആവുമ്പോ ഒന്ന ചെയ്യാൻ കഴയില്ല കൂടുലരാൻ വരോന്ന് ചോദിച്ന്ന് ടീച്ചർ പോവും അവിടെ ഹെൽപ് പറണ്ട് ആയാ അപ്പൊ ഓർക്കൊന്ന് കൂടി കൊടുക്കാൻ വേണ്ടിട്ട് കുട്ടിക്കാനൊക്കെ ഒന്ന് വരുമോന്ന് ചോദിച്ചു നേരത്തെ പറഞ്ഞന്ന് പിന്നെ മോള ആക്കാൻ പോയപ്പോഴും പറഞ്ഞേ മക്കള രണ്ടാള ആക്കാൻ പോയപ്പെ അപ്പൊ ഞാന് ആ രണ്ടര ആകുമ്പോ വരന്നാല് ന്നർഞ് പോന്ന്ണ് ആഹ് ആയിക്കോട്ടതാ ആഹ് ആയിക്കോട്ടെ മാല്
ആഹ് ശരി